ആഹ് കേക്ക്ന്നുണ്ട് എന്തൊക്കെ വിശേഷം സുഖല്ലേ
ഉം സുഖാണ് അങ്ങനെയ് പോണ്
ഊം
നിങ്ങള് എന്താ എന്താ പണി
ഒന്നൂല്ല്യ ഇങ്ങനെ വെറുതെ ഇരിക്യാ മോനുണ്ടായ്നു ഓനംഗനവാടി പോയോ പോയതോടൂടി പണിയൊക്കെ കഴിഞ്ഞു ഉം
ആഹ് ഉം കുട്ടികള് പോയാ പിന്നെ നേരണ്ടല്ലോ
ആഹ് ഉം
ഉം ഞനോ ഇൻക്ക് മ മക്കളില്ല ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിപർഞ്ഞാല് അല്ലല്ല മേരിഡാണ് പിന്നെ പ്രഗ്നന്റ് ആണിപ്പൊ ഇല്ലല്ല ഓൺലൈനായിറ്റ് ഡിഗ്രി പഠിക്ക്‌ണ്ട്
ഏ ഡിസ്റ്റൻസായ്ട്ട്ല്ലേ
ഞാനിഗ്ലീഷാ എടുത്തത് എന്താവോന്നൊരു പിടുത്തോല്ല ഇനീപ്പ പ്രസവത്തിന്റെ എടയ്ലൊക്കെ എന്തേലാവോന്നുള്ളാര്ണം
ഏ ഇപ്പ എത്ര മാസായ്ന്ന്ട്ട്
ഇപ്പൊ അറാമാസാ
ഏ ആറ്വയസായില്ലേ ഉം അപ്പൊ - ഇമ് ദ് ഇ ബി എ ഇംഗ്ലീഷ് ഇപ്പൊ എത്രായി ഇങ്ങൾ ഇടത്ത്ട്ട്
കഴിഞ്ഞ ജൂലൈലാ ഇട്ത്തത് ഇഞ് ഈ ഡിസംബർലാണ് എക്സാം ഇള്ളത് ഉം ജൂലൈ കാരതൊക്കെ ഉം ഫസ്റ്റ് ഓൽക്കേ ണ്ടാകൊള്ളു ഞാനിഗ്നോ ആണ് എടുത്തത് അഹ് ഇഗ്ന്
ആ ഇഗ്നോലെ
ഉം ഉം ഇഗ്നോ ആവുമ്പോ പിന്നെ വർഷത്തിലല്ലേ ഇണ്ടാവൊള്ളൂ
ഏ ഇയർ ബെയിസാ ആയ്ല്
ഉം അ ആണാണ് മൂന്ന്കൊല്ലം അത്ട്ക്കാണെങ്കി - അത് ഇയർ ബൈസേ ഇണ്ടാവൊള്ളൂ. ഒരു കൊല്ലത്തില് ഒരു എക്സാമ്.
അപ്പൊ ആകെ മൂന്ന് ഇത് അപ്പൊ തേർഡ് സെമ്മോള്ളൂ
ആ തേർഡ് സെമ്മ്
ഏഹ് ഇന്ന്ട്ടെങ്ങനെണ്ട് ഇന്റെര് നെയ്‌ബറ് ഞാൻ ഇപ്പൊ നിക്ക്ണോടത്തല്ല ആദ്യം നിന്നീനോട്ത്ത് നെയ്‌ബർ ഇതേമാതിരി ഒളിട്ത്തീന്നു ഇ ഇഗ്നോല് അപ്പോളറഞ്ഞു ഫസ്റ്റ് സെമ്മ് സെ - ൻക് സമ്മോക്കേന്നു പിന്നങ്ങട്ട് ഭയങ്കര ടഫാറയ്ണ്ട്
ഉം
ഇമ്... അതെ അഹ് പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോ അതിന്റെതായിട്ടുള്ള റിസ്ക് ഇണ്ടാവൊലോ നമ്മൾ ക്ലാസ്സ്‌ പോയി ഡെയലി അറ്റൻഡ് ൻഡ് ചെയ്യണപോലാവൂല്ലല്ലോ നമ്മള് വീട്ടിരുന്ന് പഠിക്കുമ്പോ
അത് ശരിയാണ് എല്ലാ പണിയും കഴിഞ്ഞ് ഇതൊക്കെ ആകുമ്പോത്തിന് പി
മറ്റെ ഇമ്മള് നമ്മക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം ഇണ്ടാവും പഠിക്കാന് ക്ലാസ്സിനോവുമ്പോ ഇത് ത് നമ്മള് മ്മളെ ഒഴിവോക്കി കീട്ട് ഇരിക്കണ്ടേ
ഇനിയിപ്പൊ ഫോണ് ഫോണ്ക്കൂടെ തന്നെ കാ ക്ലാസ് കേൾക്കുമ്പോ തന്നെ എദ്ധോയ്ചാല് മൈന്റ് വേറെ സ്ഥലത്ത്ക്ക് പോകും.. പിന്നെ- ഫോണ് കണ്ടാ പിന്നെ വേറെ എന്ത്നേലും പോവുമ്പോ ക്ലാസ്സൊക്കെയ്ൻ ഇനി അല്ലെങ്കി ഇന്നേയ് ഇഞ്പ്പൊഞ്ഞ് വാണ്ട, ഇഞ്ഞ് നാളെ ഇഞ്ഞും ഇണ്ടല്ലോ സ് ടൈം ഇണ്ട ആലോയിച്ച്ട്ട് പിന്നെ ഞമ്മളങ്ങനെ നീട്ടി നീട്ടി വെക്കും ചെയ്യും. അങ്ങനെഇള്ളോം ണ്ട്, അസ്സിംഗ്ന്മെന്റ് എഴുതലും അതൊക്കെങ്ങനാവുമ്പോ
ഇങ്ങക്ക് ക്ലാസ് ഓൺലൈനിൽ ഇടുത്ത് തര്ണ് ണ്ട് അതോ ഇങ്ങള് യൂട്യൂബില് കാണെ
ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കന്നെണ് അത് ഇൻക് അങ്ങനെ പ ഇല്ലേ അതില് ഇൻക്കും ചേരണംന്നൊക്കെ ഇണ്ട് നടക്കോ എന്ധോ ന്നെ അയിന് നോക്കണം ഇങ്ങള് ആ സെൽഫ് സ്റ്റഡി ഇങ്ങക്ക് സെറ്റ് ആവൂലാ
ആ പ്രഗ്നൻസി ഇതിന്റെ എടേല് ഇതായിപ്പോകുംലെ എങ്ങനായാലും പ്പൊ ഈ ഇതിന്റുള്ളിലെന്നെയിരിക്കോലോ വെരാ ഹാ ഈ മൂന്ന് ഇയർന്റുള്ളിലെന്തായാലും വെരോല്ലോ ഹ് മ്
എപ്പളും പഠിക്കൊന്നുല്ല പിന്നെ ഇൻക് ഞാനിപ്പോ ഇങ്ങനെ വീട്ടിലിരുന്ന്ട്ട് വെർതെ ക്രോഷേ ചെയ്യോലോ മ്മള്
ആ.. അയ്ചെയ്യല്ണ്ട്?
ആ അഹ് ഏതായാലുംപ്പൊ വെർതെ കുത്ത്ർക്കല്ലെ ഇഞ്ഞ്പ്പൊ ആഹ് പ എപ്പളുപ്പൊ പഠിക്കാ പഠിച്ചൊന്നും മാണ്ടല്ലോ വിചാരിച്ച് ഞാനിപ്പോ അതൊക്കെങ്ങനെ ചെയ്തോക്കും അശെ പഠിത്തത്തിനെക്കാട്ടിലും ഇന്ട്രെസ്റ്റ് ഇപ്പൊ ഇൻക് ഇതിലാണ്
ഉം പക്ഷെ അതാ നല്ലെത് നമ്മൾ പ്രേഗ്നെൻസി ന്റെ ടൈമില് അങ്ങനത്തൊക്കെ ചെയ്യണത് നല്ലതാണ് കാരണം കുട്ടിക്ക് കോൺസെ നമ്മൾ ഈ കോൺസൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടിന്റെ ബ്രെയിൻ ഡെവലപ്പാവാൻ നല്ല ഹെൽ
പഠിച്ചണെ കോൺസെൻഡ്രെഷൻ ന്നറഞ്ഞ പെരുംധാ ഒന്ന് തെറ്റിപ്പോയ വെ
ഉം ഞാനും ചെയ്യലണ്ട് പക്ഷെ ഇൻക്ക് ഇൻക്ക്ങ്ങട് ക്ലിക്ക് ആയിട്ടില്ല ഞാൻ എൻ- ങ്ങനെ ചെയ്തോലും അത് തെറ്റാണ് ഞാൻ പിന്നീം കഴിക്കും പിന്നീം തുന്നും പിന്നീം അഴിക്കും ഞാൻ ഇതിന്റെടേൽ ഇങ്ങനെ പ്ര പ്രെഗ്നന്റ് ആയീന്നു. ഇപ്പൊര് മൂന്ന് നാല് മാസായി. പക്ഷെ അത് അബോ ഇതായിപ്പോയി. ബ്ലീ-
ആ എന്റെ ന്റെ നിക്ക നിക്കാഹ്‌ കഴിഞ്ഞ ആ എന്താ റയ ഒന്നരകൊല്ലകടന്നീനി ആ സമയത്ത് എനിക്ക് പ്രഗ്നൻ ആയിനിഞാന് അയ്ല് അത് മൂന്ന് രണ്ടാം മാസ്ത്തിലാ തൊന്ന്ണ് ഏ സ്കാനിങ്ങില് മിടിപ്പ് കാൺ ഇല്ലാർണ് ഏ ഒബോഷനാക്കണംന്ന് പർഞ് അപ്പൊ അന്ന് പ്രഗ് പ്രഗ്നന്റായ സമയത്ത് ഞാന് എന്തറയാ ഇനി വേ ങ്ങള് വേഗം കല്യാണൊക്കെ ഒറപ്പിച്ചെച്ചി
ആ ആ
പിന്നെ അബോഷനായ സമയത്തർഞ്ഞാ രണ്ട് മാസം റെസ്റ്റെന്തായാലും വേണം ബെഡ്റെസ്റ്റ് തന്നെ വേണംന്നർഞ്ഞപ്പ ഞങ്ങള് കൊറച്ച് നീട്ടി വെച്ചു അത് പിന്നെ പിന്നെ അയ്ന്റെരുക്കൂടെ പിന്നേം പെട്ടെന്ന് വേഗണ്ടായെം ചെയ്ത് അയിന്റെ കൂടെ തന്നെ അത് കയ്ഞ്ഞ് നീട്ടിവെക്കാൻ പറ്റൂലാർഞ്ഞിട്ട് പിന്ന ഞങ്ങള് മാർച്ചില് വേഗം
ആ കല്യാണായതാ
ഉം കല്യാണം കഴിഞ്ഞിട്ടിപ്പോ മൂന്ന് ഇത് രണ്ടാമത്തെ ഉം
ആ ആ അല്ലാ ന്നിട്ട് ഡി എൻ സി യാ ചെയ്തേ
അല്ലല്ല മരുന്ന്
മരുന്ന് വെച്ചല്ലേ ഓ ഈയ്യോക്കെ കയ്ച്ചലായി മോളെ ഞാനൊക്കെ ഡി എൻസി വെപ്പെ ട്ടായത
അപ്പ ഇങ്ങള് എത്രമാസത്തില അപോർഷനായത്
എനിക്ക് രണ്ട് രണ്ടര മാസൊക്കെ ആയിനു
അത്ര വേഗം താക്കോ മൂന്ന് മാസം വരൊക്കെ മ്മക്ക് ഇതാക്കാലോ
പഷെ എന്റെ ഗുളിക കുടിച്ചിട്ട് പോയില്ല സ്കാൻ ചെയ്തപ്പോ പിന്നേം അയ്ലെന്നെണ്ട് പർഞ്ഞ് ഉം ഹൗ എന്റെമ്മോ എക്കറിയൂല്ലേനി ഈ സംഭവം എന്താണ് ന്ന് എങ്ങനെയാണ് ന്നൊന്നും എന്തോരു വേദന പ്രസവൊന്നും ഒന്നുഅല്ല മോളെ ഞാപ്പ ഒന്ന് പ്രസവിച്ചല്ലേ എന്തൊരുവേ തന്നെയാണോൻ്റെമ്മേ ന്റെ ജീവൻ പോയില്ലാന്ന് ഞാൻ പറഞ്ഞ് ജന്മണ്ടെ ഇഞ് ഞാന് ഡീഎൻസിക്ക് നിക്കൂല ആ വൈക്ക്‌ ഇഞ് പോവുലാർഞ് ഞാന്
ആഹ് ഇനി പറയൻട്ടെ ന്റെ കസിന് ഓള് ടി എൻ സി സെയ്തിട്ട് ഓള് ആകെ എടങ്ങേറായ്ക്കണ് അപ്പൊ എന്താ അന്ന് അയ്ന്റെ പിൻ ക്ക് അപോർഷൻ പർ ന്ന അന്ന് ഇന്റെ വല്യ ചെറിയമ്മായിന്റെ മാപ്പ്ളാരെ അമ്മായാക്ക മൈച്ച് അപ്പൊ അന്ന് സ്വലാത്തിനൊക്കെ പോണ്ടിരോലോ അന്ന് പോമ്പ റ്റ്യി എന്താ അതിന് പോണോ ഇതിന് വെച്ച് ന്റെയ്ല് കസിന് പർഞ് നിങ്ങള് സ്വലാത്തിനൊന്നും വരണ്ട ഇങ്ങള്പ്പ ഓള കാര്യം നോക്കിയാ അത്ങ്ങനെ നീണ്ട് പോയാ പിന്നെ ഡി എൻ സി ചെയ്യേണ്ടിരും കുഞ്ഞമ്മാ പർഞ്ഞാണ്ട് പിന്നെഎന്താ ഓള് ഇതാക്കി ച്ച്നത് പർഞ്ഞയ്ച്ച്ക്ക്‌ണ് ഓല് പിന്നെ ആ വേദന ഞ്ഞോ ഇൻക്കേ സൈക്ക ഇൻക്കും ഇപ്പളെടക്കെടക്ക് വേ വേദന വെര്ണ്ട് എന്നും ന്നോ ചെയ്ത ആ ഡി എൻ സി ക്ക് ശേഷം ഇനിക്കിപ്പഴും വേദന എടക്ക ക്ക് വെ വെര്ല്ണ്ട് ആ വേദന ഞമ്മള് സയ്ച്ച് ന്ന്ട്ട് ഓൾക്ക്ണ്ടാവൊള്ളൂ ചെറിയ എ കുട്ടിയെണോക്കാ യം മാത്രം സയ് ക്കാൻ മാത്രള്ള കെൽപ് ഓൾ ക്കുണ്ടാവൂല
ഉം
കൂടി വിടാതെ ഉമ്മച്ചീനെ വേഗം ഇങ്ങ ട്ട് ഇന്റെ പറഞ യ് ച്ച്ക്കെന്നു അനി പിന്നെ ആ ഒരു സമയ് ത്ത് ഓൽ പറഞ്ഞ നല്ല വേദനെ ണ് അഹ് എന്ത പിന്നെ കൊറച്ചഴിഞ്ഞ മാ ആ അങ്ങനെ ഇടക്കിടെ അതിന്റെ വേദന ഉണ്ടാവൂ ന്ന് നല്ല നന്ന ർ ന്ന ഓല് ഡി എൻസിന്റെ തില് ഇ പ്പളും വേദ
ആ ഫസ്റ്റ്ത്തെ ഡി എൻസി കഴിഞ്ഞിന്റെ ഷം എനിക്ക് ഫസ്റ്റ് പിരീഡ്സ് ആയി അന്നിക്ക് കാല് നെൽത്ത്ക്ക് എർ ക്കിക്കാൻ കഴിയൂ എനിക്ക് കാലിങ്ങനെ കൊയ്യ നിക്കാ എൻ ക്ക് കഴിയണില്ലേന് ഞാൻ ഫുള്ളന്ന് ബെഡിലേനു ങ്ങനെ വിചാര് ച്ചും ചെയ്ത് ഇക്ക് ഒരു പക്ഷെ അതോണ്ടായിരിക്കെ ഞൻ എനിക്ക്ന്നെ വരെ പീരീഡ്സായിട്ട് ങ്ങനെ ആയിട്ടില്ല ഫസ്റ്റ് ടൈമാണിക്ക് അങ്ങനെ ആവണ് ഇക്ക് കെടക്കാന് ഇരിക്കാനും ഒന്നിനു കാലി ങ്ങനെ കോയ്യാ
അന്ന് മരുന്ന് വെച്ചന്ന് അങ്ങനെ തന്നെന്നു ഇൻ ക്ക് ഞാൻ എന്താണ്
വേ
അന്ന് അന്നും ഇങ്ങനെ തന്നെന്നു ഞാൻ
മരുന്നും മരുന്നിന്റെ വേദനിം ഞാൻ സയ്‌ ച്ച് ഇത് ഡി എൻ സി കാരണം ഇൻ ക്ക് അങ്ങനീം പോയിക്ക്ണ് പക്ഷെ ഫുള്ള് പോയില്ല ആ ഫുള്ളും പോയിട്ടില്ല അപ്പൊ രണ്ട് വേനീം സയിച്ച് അപ്പ മറ്റേ മ റ്റേ പ്രസവവേ ദ ന സയ്ച്ച് ഓപ്പറേഷൻ ചെയ്ത് പർ ഞ്ഞ രണ്ടും ഉണ്ടേയ്നു
അതെ ഇന്റെ താത്തങ്ങ നെ ഏ നാത്തൂനങ്ങനേനു
ഓല് പ്രസവവേദനീം സയ്ച്ച് ക്ക് ണ് ഓപ്പറേഷന പിന്നാ ന്തേലും വാണം ത് രണ്ടും ഒപ്പം സയ് ച്ചാളാ
ആ ഇൻ്റെരു ഫ്രണ്ട് ഇണ്ടായിന് ആ ഇന്റെമ്മോ ഓൾ ക് ഇപ്പ പോയത് ഹോസ്പിറ്റല്ക്ക് കുടൂള് പ്രസിവിചാ നാനാട് ആ ഹ് ഓപ്പറേഷൻ ആയിനു കാണാൻ പോയപ്പോ ന്റമ്മേ ഓളെ കാണാല്യ ആ മൊ ഖ ക്കെ അങ്ങ് ചീർത്തിട്ട് ഓള് വേദനങ്ങ് സയിച്ചിട്ട് പോരാത്ത ഈ
വേദന സയിച്ച ആ ന്ന് പറഞ്ഞിന്ന്
ഓള് നീജാ ആ അങ്ങനെ ചത്ത മാ രി കെടക്ക്ണ്ടയിനു ഞാ ഓള് പറഞ്ഞും ചെയ്ത് ന്റമ്മോ പറഞ്ഞ്
ന്നി ഫുഡൊക്കെ കയ്ച്ചോ ങ്ങള്
ഇല്ല താ ഇഞ്ഞി ഉ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം നിക്ക്ണ് പിന്നെ ആരു ഇല്ലാത്തോ ണ്ട് പിന്നെ നമ്മക്ക്ല്ലാരുണ്ടാ മ്പൊ ളാണല്ലോ തിന്നണം കുടിക്കന്നക്കൊരുള്ളൊരു ഇണ്ടാകാ ഒറ്റക്കാവുമ്പോ പിന്നെ നമ്മക്ക് നമ്മളിഷ്ടതിന ന്നെ ആ ഹ് ഉം കടന്നിരുന്നോ?
ചീണ്ടിവടെ
ഏ
ഞാൻ ഇപ്പ ന്റെ അല്ല ഇപ്പൊ ന്റെ വീട്ടിലാ പ്പ ട് ത്തു പോകും അപ്പം മ്മച്ചിണ്ടാവുമ്പോ പിന്നെ മ്മച്ചന്റെ പണി കയ്യിണ വരെ ഞാ അങ്ങനെ വെർതെര് കേക്കാരം മ്മച്ചിയാണെങ്കി പ്പൊ പള്ളേൽണ്ടാ യൊണ്ട് വല്ലാതെ പണി ഇജൂല
ഉം പണി ഇ ട് ത്തോണ്ടി ഇല്ലെങ്കി പിന്നെ ലസ്
എടുക്ക്ണ്ട് തീരെ എടുക്ക്ള്ള അതെ എടുക്ക്ണ്ട് അവിടെ പിന്നെ കെട്ടിച്ചോ ട് ത്ത് പിന്നെ ഫുള്ള് എല്ലാ പണീം ഞാൻ തന്നാഎടുക്കല് അപ്പൊ പിന്നെ ഇബ ടത്തിയാ പിന്നെ ഏ ന്ത മ്മച്ച അങ്ങനെ വല്ലാതെയിക്കൂല ഇവിടന്ന് ഇവിടന്ന് എപ്പളെങ്കിലൊക്കെ അടിച്ചാരി കൊടുക്കെ എന്ത പത്രമോറി കൊടുക്കേ എന്തെങ്കിലും കട്ടുള്ളൂ ബാക്കിയൊന്നും ക ല ഇവിടന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളു പറഞ്ഞിട്ട് മ്മ
ഫസ്റ്റിത്തെ മോള
ആര് അല്ല ഞാന് ഇൻ ഞങ്ങള് ഏഴ് മക്കളാ
ഏഹ് ആൾക്കാരുണ്ടോ
എന്റെ എന്റെ മൂന്നാമ ഞാൻ മൂന്നാമത്തെണ് താത്തയും കാക്കിയുണ്ട് ഉം അടിക്ക് നാലാൾക്കാരുണ്ട് ആഹ് ബാക്കി അടില് നാലാൾക്കാര് ചെറുത് പറഞ്ഞാല് ഒരാള് പ്ലസ് ഡിഗ്രി സെക്കൻറ് ഇയർ ആണ്
ഏഹ്
പിന്നെ മറ്റോള് ഏഴാം ക്ലാസ്സ് പിന്നെ ബാക്കി രണ്ട് ചെറ് ചെ ചെറിയറ്റങ്ങളാവുന്നു ഒരാള് ഒന്നാം ക്ലാസ് ഒരാള് എൽ കെ ജി
ഏ അല്ല അപ്പൊ ഡിഗ്രീന്റെ ആള് കല്യാണം നോക്കണ്ടങ്ങോട്ട്
ഇല്ലല്ലല്ല ഓള് ഞാൻ പറഞ്ഞ ഇപ്പോഴേ കല്യാണം നോക്കണ്ട ഞാനും താതേം ഒരേ സ്വരത്തില് പറയും ഇപ്പ തന്നെ കല്യാണംനോക്ക കണ്ടാ ജോലിയായിട്ട് മതിഞ്ഞു
ഏഹ് ഇപ്പത്താൽക്ക റ് പ്പ എല്ലാരും എന്റെ അനിയത്തിയൊഒക്കെ ഉടലൊക്കെ കയറിയിട്ട് മതി പറഞ്ഞു പ്പ പ്പഗ്രിയോ ലേറ്റായി
ആഹ് എന്റെ അനിയത്തി അങ്ങനെ ഓള് അവളും പറഞ്ഞത് കല്യാണം ഇപ്പൊ നോക്കുള്ള അപ്പൊ കല്യാണം എന്ന് പറയണ കേട്ടാ പിന്നെ ആ ഒരു മാസത്തിന് അവള് മ രോടും മിണ്ടൂല അപ്പോൾ തെറ്റില്ല കഴിഞ്ഞ മാസം ഒരു ഏഹ് ആലോചന കൊണ്ടുവന്നിട്ട്
ഏഹ് ഇനിപ്പത്തെ കുട്ടിയക്ക് വാണ്ട കഴിക്കണോ ഉം
കല്യാണം വേഗം വേണ്ട ഒരു കണിക്കിനാ നല്ലതാണ് പിന്നെ
ന്നാ ആയിക്കോട്ടെ
ഓക്കെ പയ്നൊന്നു മിനിറ്റായല്ലോ ഓക്കെ